എന്നാ എടുക്കുവായിരുന്ന്
ആഹാ ഹാ ഇത്തിരി ജോലി ഉണ്ടായിരുന്നടാ അപ്പൊ അയ്‌ന്റെ ഇടയ്ക്കൂടെ ഇച്ചിരി ജോലി ചെയ്തോണ്ടിരുന്നതാ
ആഹ് ഇവിടാണെ വെള്ള ഇല്ല കുറച്ച് ആഹ്
ആഹ് എന്ത്‌റ്റി
പൈപ്പ് വെള്ളം വരുന്നില്ല ആഹ്
കിണറിലില്ലേ അതെ
ഇല്ല ഇവിടെ കെണറില്ല കുറച്ച് മേലോട്ടുള്ള പ്രദേശം ഞങ്ങക്ക് ഇവിടെ കിണർ കൂത്താൻ പറ്റത്തില്ല
ഓ അപ്പം വലിയ ബുദ്ധിമുട്ടാണല്ലേ
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പം പൈപ്പിൽ വരുന്ന വെള്ളം വെച്ചായിരുന്നു എല്ലാ ആഴ്ചയിലും വരുവായിരുന്നേ ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഭയങ്കര കാറ്റും മഴിവല്ലായിരുന്നോ
ആഹ് ആഹ് ആഹ്
അന്നേരത്തേക്കും അവിടെ എന്തോ കുടിഞ്ഞ് വീണുമ്മ ആ വരുന്ന ടാങ്കിന്റെ അവിടങ്ങാണ്ടേ എന്തോ പ്രശ്നം കൊണ്ടണം ആ അതുകൊണ്ട് വരത്തില്ലെന്ന് പറഞ്ഞ് കുറച് നാളത്തേക്ക്
ഓഷോനിപ്പോ എന്തോയും
ആ ഇനി വെള്ളം അടിപ്പിക്കണ പത്ത് എണ്ണൂറ് രൂപ കൊടുക്കണോ അതാ പ്രശ്നം
ആഹ് അടുത്ത വീടുകളിലും ഇല്ലല്ലേ
ഇല്ല ഇല്ല കിണർ ഇവിടാ പൊതുവെ കുറവാ
കൊറവാ വല്യ ബുദ്ധിമൂട്ടാണ് വെള്ളം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്.
ആഹ് അതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാ ആഹ് എന്താത്തിനും വെള്ളം എടുത്തെ എടുത്തേ
ആഹ് ആഹ്
വെള്ളം എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാ
ഓല്ക്കും ആഹ് ഇവിടെ പിന്നെ എന്തായ്ലും അങ്ങനെരു ഭാഗ്യമുണ്ട് കിണറുള്ളൊണ്ട്
അങ്ങനെ കിണറ് കിണറ് കുത്താനും പറ്റത്തില്ല അതാ പ്രശ്നം ഇതീ പിന്നെ വീട് വെച്ചോണ്ട് കുഴൽക്കിണർ അടിക്കാനും പറ്റത്തില്ല
ഓ കുഴൽക്കിണർ ചെയ്യാൻ പറ്റത്തില്ലേ
അത് വീടിനോട് ചേർന്ന് ഞ്ഞങ്ങക്ക് സ്ഥലം കുറവാ അപ്പം വീടിനോട് ചേർന്ന് അത് ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള സ്ഥലവില്ല
ഓ ഇല്ല ആഹ് ആഹ്
ഉം അതാണ് പ്രശ്നം
കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്ന അപ്പം ഇനിയിപ്പ വെള്ളം മേടിക്കണോ
ആഹ് ഇനി കുറച്ച് വെള്ളം ടാങ്കി കിടപ്പുണ്ട് ഇനി രണ്ടു ദിവസം കൂടെ വന്നില്ലെങ്കി പിന്നെ ഞങ്ങള് ഇത് ചെയ്യേണ്ട വരും
വരും ഉം ഉം ഉം ജോലി ഒതുങ്ങാൻ പാടായിരിക്കുംല്ലേ
ഏഹ്
ജോലിയൊക്കെ ഒതുങ്ങാനും പാടായിരി
ആഹ് അതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം പോയി എടുത്തോണ്ട് വരണേ അപ്പുറത്തെ ടാങ്ക് വെച്ചിര്ന്നേ ആ ടാങ്കിലേ ഉള്ളു മറ്റേ ഇവിടത്തെ ടാങ്കിലെ തീർന്ന് ആഹ് രണ്ടാമത് ഒരു ടാങ്ക് ണ്ട് അത് ചെറിയ ഒരുരുടാങ്ക് ആ അതിനകത്തുനിന്ന് പോയി എടുത്തോണ്ട് വരണം വെള്ളം അത് കണക്ഷൻ കൊടുത്തിട്ടില്ല
അഹ് ആഹ് ആഹ്
അപ്പൊ ബുദ്ധിമുട്ടാ
പിന്നെ ഈ പ്പൊ പുഴ കണക്കുബോ അങ്ങനെ വല്ലോണ്ടാ
ഇല്ലില്ല
അതും ഇല്ലാല്ലേ ആഹ് ചെലടത്തൊക്കെ അങ്ങനെള്ള ഇപ്പം ഉം ഉം ചെലോരൊക്കെ അങ്ങനെ മോട്ടിട്ട് അടിക്കുംന്ന് കേട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളും
ആഹാ അങ്ങനൊന്നും പറ്റത്തില്ല
ഉം
പിന്നെ
പിന്നെന്താ ഇങ്ങനെ പോണ്
ഉം ഞാൻ ഇച്ചിരി മധുരകിഴങ്ങ് ഇച്ചിരി പുഴുങ്ങിയാരുന്ന് അതിന് കൊച്ച് കൊണ്ടുവന്ന അപ്പൊ ഞാൻ ഇച്ചിരി ഇതാക്കി കൊടുക്കാന്ന് വിചാരിച്ച്
ആഹ് ഭയങ്കര ഇഷ്ടം ആണോ ആവർക്ക്
ആഹ് ഇവിടെ ഇഷ്ടവാ അന്നരം വേണന്ന് അപ്പൊ ഞാൻ ചതത്ത് പുഴുങ്ങിയായിരുന്നു എന്നച്ചത് വെള്ളത്തിലിട്ടായിരുന്ന പുഴുങ്ങി
ആഹ്
ഇച്ചരി ആവീൽ വേവിച്ചെടുത്ത്
ഉ
വെള്ളത്തി ഇടുമ്പോ അതിൻ്റെ മധുരൊക്കെ അങ്ങ് പോകും അവിടെ എങ്ങനെയാ ചെയ്യുന്നത്
എന്തുവാ മധുര കിഴങ്ങോ
ആഹ്
ഇവിടെ അങ്ങനെ വാങ്ങിക്കാറില്ല മധുരകിഴങ്ങൊന്നും ഇവിടെ കപ് പ്പയാ ആഹ് കൂടുതലും കപ്പയാണ് കൂടുതൽ ഇഷ്ടം അത് കൊണ്ട്
ഇപ്പൊ ഷുഗറുകാരെ ക്കൊന്നും അങ്ങനെ കപ്പ അധികം കഴിച്ചൂടല്ലോ
ആഹ്
ഇതും എല്ലാം കണക്കന്നെ എല്ലാം അങ്ങനെ കഴിച്ചൂടല്ലേ
എന്നാ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല
പറ്റത്തില്ല
ആഹാ ഇവിടെ അമ്മയയെക്ക് ഷുഗർ ഒള്ളത് കൊണ്ട് അമ്മയ്ക്കാണ് ഒന്നും കഴിക്കാൻ പറ്റത്തി
പറ്റത്തില്ല ഉം
ചോറുണ്ടാ പ്പിന്നെ തീർ
ആഹാ ചോർ ഉണ്ണുമ്പൊ കൂടോ
ആഹാ ചോറുണ്ണുമ്പോ കൂടും
കൂടും പിന്നെ എന്താ കഴിക്കും ഉച്ചക്കൊക്കെ
ആഹ് അതാണ് ഉച്ചക്ക് ചെല സമയത്ത് ഉച്ചക്ക് കഴിക്കത്തില്ല എന്നിട്ട് വൈകിട്ട് ചപ്പാത്തി കഴിക്കും
ഓഹ്
ഉം വല്ല ബ്രെഡോ അങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ ഗോതമ്പും അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല നമ്മള് വിചാരിക്കും ഗോത തമ്പ് ദോശയൊക്കെ കൊറെയുവെന്ന് പക്ഷെ അത് കൂടും
ആഹ് തന്നാ അത് ഇപ്പഴെ എല്ലാരും പറയുന്നെ പണ്ട് രാവിലേം ഉച്ചക്കും വൈകി എല്ലാം ഈ ഷുഗറുള്ളോര് ഗോതമ്പ് മാത്രായിരിക്കും ഉപയോഗിക്കുന്നത്
ആഹ് ഇതൊക്കെ വന്ന് കൈഞ്ഞാ വന്നൈഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാ പോകാൻ
ആഹ് വരാതിരിക്കട്ടെ ആര്ക്കും
ഉം അതെ
ഉം പിന്നെ
പിന്നെ വേറെന്താ
വേറെന്താ
ആഹ് ജോലിയൊക്കെ എന്തുവായി
ജോലിയുടെ കാര്യൊക്കെപ്പൊ എല്ലാര്ക്കും ജോലി ഇല്ലാത്തെയാണല്ലോ ഒരു ബുദ്ധിമുട്ട്
ആഹ് അതെ നന്നായിട്ട് പഠിച്ചാലും നമ്മളെത്ര അന്വേഷിച്ചാലും ജോലി കിട്ടത്തില്ല പ ആഹ് കാശൊക്കെ ആഹ് കാശൊക്കെള്ളോരാണെങ്കി കാശ് കൊടുത്ത് കേറും പൈസായേ നല്ലപോ ലൊള്ളോരാണെ അവർക്ക് പിന്നെ സാലറിയിലല്ലോ അവർക്കങ്ങനെ നമ്മളൊരിടത്ത് ജോ ചെയ്യുവാന്ന് പറയാനുള്ള ആ ഒരു ഇതിന് വേണ്ടി ജോലി ചെയ്യുന്നോര്ണ്ട്
ഉം ഉം ഉം
പശെ വീട് നോക്കാൻ വേണ്ടി അങ്ങനൊക്കെ നോക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ
. അപ്പം അല്ലാതേം തന്നെ കട ചെറിയ കടകള് ഇട്ടാ തന്നേം കടകളിലങ്ങനെ പണിയില്ലാ എന്തേലും ബിസ്നസിട്ടാ അതും അങ്ങോട്ട് റെഡിയാവുന്നില്ലാ
അതെ അതെ
ആഹ് അതെ അതെ അമ്മക്ക് ഇവിടെ ചെറിയൊരു ബിസ്നസ്സായിട്ട് ഈ ഏലക്കയും കുരുമൊളകൊക്കെ മറ്റേ ചെറിയ പാക്കറ്റ്ല് കൊണ്ടോയി വിക്കുന്ന ജോലിയാ നമ്മക്കേ
ആഹ് അപ്പൊ അവിടെ അത് ലാഭോണ്ടോ
ആഹ് അതും ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്ക്യ അത് നമക്ക് ആദ്യ കാലത്തൊക്കെ ആഹ് നമ്മക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല രീതിയില് പൊക്കോണ്ടിരുന്നതാ പക്ഷെ ഇപ്പം സാധനങ്ങൾക്കും വെല കൂടി പിന്നെ ഒരുപാട് ആൾക്കാര് ഇതിനാത്തങ്ങ് എറങ്ങിയപ്പം നമ്മക്കും ഇപ്പൊ കച്ചോടം പൊതുവേ നല്ല മോശവാ
ആഹ് അതെ ആഹ് അങ്ങനെ അത് ബുദ്ധിമുട്ടാ ഇപ്പൊ ഒരാളെയൊക്കെ ഒള്ളെങ്കി കൊഴപ്പവില്ല ഒത്തിരി പേര് അതേ ജോലി ചെയ്യാൻ തൊടങ്ങു ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് അതാ അതാ നമ്മള് കൊടുക്കുന്ന കടയിതന്നെ പിന്നേം ആൾക്കാര് നമ്മള് കൊടുക്കുന്നേനക്കായി കൊറച്ച് കൊടുക്കും ആൾക്കാര് അപ്പൊ അവര് അവിടന്നങ്ങ് എടുക്കും ക്കും അങ്ങനെ അങ്ങനെ ഇപ്പൊ മൊത്തത്തില് പ്രശ്നവാ
ആഹ്
ഒരു കടകളില് കേറി നിന്നാലും നമുക്ക് എന്താ കിട്ടാനാ മുന്നൂറോ നാന്നൂറോ കൂടി പോ പോയാകിട്ടും
ആഹ് ആഹ്
ഇത് കൊണ്ട് എന്തോ ചെയ്യാനാ
ആഹ് അതെ
ചെറിയ പുള്ളാരൊക്കെ ആണെങ്കി കൊഴപ്പല്ല കല്ല്യാണം കഴിഞ്ഞ് വെച്ചൊന്നും എല്ലാം കൂടെ ഇന്ന് നടക്കത്തില്ല ഇപ്പൊ എല്ലാത്തിനും വില കൂടുതലു ഒക്കെല്ലേ സാധന
ആഹ് ഇപ്പൊ രണ്ടു പേർക്കും ജോലില്ലാതൊന്നും നടക്കത്തില്ല
അതെ
ഉം പണ്ട് കാലത്ത് എങ്ങനെങ്കിലുമൊക്കെ പണ്ട് വണ്ടിയൊന്നും ഇല്ലേലും എങ്ങനെങ്കിലും ഒക്കെ ഒരാക്ക് ജോലിയൊണ്ടെങ്കിൽ അങ്ങ് തട്ടിയും മുട്ടിയ ജീവുച്ചു പോവായിര്ന്ന്
സ ഹ സത്യം പണ്ട് കാൽത്ത് ജീവി ച്ചാ മതിയായിരുന്ന് നോക്കുമ്പോ
ആഹ് ഇപ്പം നമുക്ക് ഭയങ്കര ആധുനിക സേവനങ്ങളും ആധുനികതയൊക്കെ കൂടിയപ്പോഴത്തേക്കും അതനുസരിച്ച് ആഹ് പൈസയും കൂടി
ഉം ഉം ഉം
ഇപ്പ ഫോൺ റീചാർജ് ഒരു വീട്ടി അഞ്ചു പേരുണ്ടെ അഞ്ചു പേരുടെ ഫോൺ റീചാർജ് ചെയ്യണെ തന്നെ മുവായിരം രൂപയാവും
സത്യം ഹ് ഹ് അത് ന്നെ
അപ്പൊ ആറായിരം രൂപ എല്ലാം സാലറി കിട്ടിട്ട് കാര്യവുണ്ടോ
ആഹ് അതാ ഉം
പിന്നെ നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാ ഈ തയ്യക്കട തയ്ക്ക വീട്ടിൽന്ന് തയ്യീ വീട്ടിര്ന്നാ തൈയിക്കുന്നേ വീട്ടിനടു ഒത്തിരി ആൾക്കാർ തയ്ക്കാൻ തരുവെങ്കിൽ നല്ലതാ പക്ഷെ ആഹ് ഇപ്പൊ അഞ്ഞൂറ് അറുന്നൂറ് രൂപയ ഒരു ടോപ്പ് തയ്ക്കുന്നതിന് പോലും
ഉം ഉം അതീ വ് നടൂനൊന്നും വയ്യാത്തൊരു അത് പെടൊം ചെയ്യും
ആഹ് അതെ
ഇപ്പ എല്ലാർക്കും എല്ലാം വേദനകളാണല്ലോ അപ്പം കുട്ടീന്ന് തയ്ക്കാനൊന്നും മിക്കവരിക്കും പറ്റത്തൂല്ല
ആഹ് ശരിയാ
അങ്ങനെ ഓരോ കാര്യം എനിക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ഈ നടുവിന് പ്രശ്നാ എനിക്കും തയ്യല്ലറിയാവുന്നതാ പക്ഷേ പ്രശ്ന ആയത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡിസ്കിൻ പ്രശ്നണ്ട്
ആഹ് അപ്പം പിന്നെ അങ്ങനെ വലിയ ജോലിയൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ
പിന്നെ നമ്മളെ വീട്ടു ജോലി എന്നെ ഒരു ജോലിയ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല
ആഹ് അതെ ഹെല്പ് ചെയ്യാനായി ഇല്ലേ പിന്നെ പിന്നെ തിന്നൽ
അതാ എയ്ക്ക ന്തെങ്കിലും ഹെൽപ് ചെയ്തരും അന്നാലും പാത്രം ഒക്കെ കഴുകി തരുവേയ്ക്കും അതൊക്കെല്ലേ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ പിന്നെ ബാക്കിയെല്ലാം മ്മള് ചെയ്യുമ്പ തന്നെ നമ്മളൊരു പരുവ ആവും
ആഹ ഇപ്പം മറ്റേ കെഎസ് ആർ ടി സി യെ ക്കണ്ടോ ഫ്രീ ആക്കി പെൺകുട്ടികേക്ക് ആ പതിനഞ്ചാം തീയതി തൊട്ട് ജൂൺ പതിനഞ്ച് തൊട്ട് ഫ്രീ ആണെന്ന് പറയുന്നു ഇന്നത്തെ വാർത്തേൽണ്ടായിരുന്നു കൊറച്ച് മുമ്പ് ആഹ് അതിനഞ്ചാം തിയതി തൊട്ട്
ഉപകാരാവും ഈ ജോലിക്കെന്നും പോകുന്നവർക്കെക്കെ
ആഹ് സ്ത്രീകൾക്കാന്നും പർഞ്ഞ് പിന്നിം ഇപ്പഴേ വഴക്ക് തുടങ്ങിയിട്ടുണ്ട് പ്രൈവറ്റുകാര്
അത് വന്ന് കഴിഞ്ഞ അവർക്ക് ഇതായിരിക്കുംന്ന് പറഞ്ഞ്
അത് സത്യവാ അത്യം പിന്നെ ആ പ ഇങ്ങനെ എല്ലാരും ഇവിടെ ഇതിനകത്ത് കേറുമ്പോ അവരിക്കും പ്രശ്നങ്ങൾ വരും എല്ലാം നോക്കിയ എല്ലായിടത്തും എല്ലാവരെയും നോക്കുമ്പം എല്ലാം കൊണ്ടും പ്രശ്നവ
ഉം അതെ
ഒരു വിഭാഗം ആൾക്കാര്ക്ക് നന്മയാമ്പം ഒരു വിഭാഗം ആൾക്കാര്ക്ക് അത് പ്രശ്നയിട്ട് വരും
ആഹ് അത് ശെരിയാ
പിന്നെ ശെരിടാന്നാ ഞാൻ പിന്നെ വിളിക്കാമേ
ആഹ് ശരി ശരി.